ഹലോ
ഹലോ എന്തൊക്കെ വിശേഷം സുഖല്ലേ
സുഖാണ്, കൊഴപ്പൊന്നുമില്ല എന്തൊക്കേപ്പൊ താങ്കളുടെ പാട് കൊഴപ്പൊന്നുല്ലല്ലോ എന്താ ഓഹ് എന്താ തെരക്കിലാണോ ഇപ്പോ ഞാൻ കൊർച്ചേരം സംസാരിച്ചാവേണ്ടി വിൾച്ചേര്ന്നു
ഏ തെരക്കൊന്നുല്ല ഫുഡൊക്കെ റെഡി ആയിട്ട് വന്നിരിക്കാണ്. അപ്പളാണ് താങ്കളെ വിളി ക്ക വിളി വിളി കേക്ക്‌ന്നത്, അപ്പൊ അവടെല്ലാർക്കും സുഖല്ലേ ഏഹ്
ഫുഡൊക്കെ കഴിച്ചോ?
ആഹ് ഫുഡ്ക്കെ കഴിച്ച്. ന്ന് സ്പെഷ്യൽ ഫുഡായിരുന്നു. ഇന്ന് ഞങ്ങക്ക് ഉച്ചക്ക് മന്ത്യാണ് ണ്ടാ ക്യത്. ഇണ്ടാക്കിയതാണ് ഞങ്ങള് കൊട്ന്നതല്ല
അതാ മന്തിയാണോ
ആഹ്
നമ്മള് ശരിക്കും നല്ല മനപ്പെരുത്തന്ന് പറയട്ടെ ഇന്ന്പ്പോ ശനിയാഴ്ചല്ലേ ക്ലാസ്സ്ലാന്ന് കെരുതിയിട്ട് പ്പൊ ഞങ്ങളുപ്പോ മന്തി വെക്കാൻ നിക്കാണ്. ഇപ്പളല്ല ഇപ്പ സദാ നമ്മുടെ സദാ ചോറന്നണ്ട് രാത്രികക്ക് മന്തി വെച് ചാലോ ന്നൊരു കാര്യം വടെ ചിന്തിക്ക്‌ണ് ണ്ട് പ്പൊ
ആഹ് മന്ത്യെങ്ങനെ ആര വെക്കാ വെക്കാൻ വെയ്ക്കൂ ങക്ക്
അതു അത് പറയാനല്ലേ ഞാൻ ചോയി ച്ചഹ്. ഞാനിങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾണ്ടാക്കുന്നല്ലാതെ ഈ മന്തി വെക്കാള്ളെ ഒരഐഡിയൊന്നും ഇൻ ന്റെ കയ്യില്ലില്ല ഇപ്പൊങ്ങനെ ഒറ്റക്ക് ഞാൻ തന്നെ വെക്കോ വെക്ക വെക്കാലോന്നാലോയ്ക്കുമ്പളാണ് മന്തിണ്ടാക്കാന് ഞാൻ കൊറെ വീഡിയോസൊക്കെകണ്ടു യൂട്യൂബില് പക്ഷെ ഒന്നു ഒന്നും എനിക്ക് വല്ലാതണ്ട് ഏഹ് മനസ്സിലായില്ല അപ്പൊന്നിപ്പൊ കൂടുതല് ഉണ്ടാക്കിയവരുടെ എക്സ്പീരിയൻസ്ള്ളവരോട് ചോദിക്കരുതീറ്റ് തൻക്ക് വിൾച്ചാപ്പൊ താനാച് ഈ പാചകത്തിലൊക്കെ കൊറെ കൊഴപ്പല്ലാണ്ട് ഇന്നെക്കാളും നന്നായിട്ട് വെക്കോലോ
ആഹ് അത് താങ്കള് പറഞ്ഞത് ശരിയാണ് എനിക്കും മന്തി വെക്കാന് ആ യൂട്യൂബില് നോക്കിയ പലതും പല പ പലരും പലതാക്കാരും പറയുന്ന അപ്പൊ നമുക്ക് തീരെ മനസ്സി സിലാവില്ല
അതെ അതെ ഒരു ഇപ്പൊ കൊറെ വീഡിയോസ് കണ്ടാതന്നെ ഒരു വീഡിയോസിൽ ഒന്നാ പറയണെങ്കിൽ മറ്റേ റ്റേ വീഡിയോസില് മറ്റേ എന്തോ അങ്ങനെ പല പലതാകുമ്പോ എനിക്ക് ഭ്രാന്ത് വരു എന്തൊക്കെ ഐറ്റംസാ ചേർക്കേണ്ടത് ഭയങ്കര കൺഫ്യൂഷൻ ആയി പോയി അപ്പൊ ഇനി ഇണ്ടാക്കാതിരിക്കാൻ പറ്റുല്ലല്ലോ നമ്മളെന്തായാലും ഒരു കാര്യം മനസ്സിൽ വിചാരിച്ചപ്പോ ഇണ്ടാക്കണ്ടെന്തായാലോ അപ്പൊ അതിനിപ്പോ അരി ഒ ക്കെന്താ എങ്ങനെയെ വാങ്ങണ്ടേ എത്ര എമൗണ്ട് ഞങ്ങക്കിപ്പൊരു ഞങ്ങളു വീട്ടില ഇപ്പൊരു നാലഞ്ചാറു പേരുണ്ട് അഞ്ചാമത്തെ ഒരു കുട്ടിയാണ് എന്നാലും ഒരു നാലഞ്ചാൾക്ക് വെക്കാൽ ഒരു ഒരു നേരത്തെ ക്ക് മതിട്ടോ രാത്രി മാത്രം മതി അങ്ങനെ വെക്കാൻ എത്ര ക്വാണ്ടിറ്റി എടുക്കേണ്ടി വരും
ഓ അഞ്ചാളുള്ളൂ അപ്പൊ നിങ്ങള് ഒരു കിലോ അരി എടുത്താ മതി ഒരു കിലോ അരിക്കെന് നിങ്ങക്ക് ഒരു നേരത്ത് നല്ല വണ്ണം തിന്നാ
അതെ ഒരു കിലോ അരി നമുക്ക് വേണോ
ആഹ് ഒരു കിലോ വേണേ കാരണം നിങ്ങൾ അഞ്ചാളുണ്ടല്ലോ
ആഹ് ആഹ്
ആ പിന്നെ ഏ ആ ഒരു കിലോ അരി ഏ വാങ്ങീട്ട് അതൊരു മൂന്നോ നാലോ ഏ ഒരു അര മണിക്കൂറൊക്കെ മതി
അപ്പൊ ഞങ്ങള്ന്ന് പറഞ്ഞാ ചിറ്റ് ചിക്കന ചിക്കൻ എത്ര ആണ് ഒരു ചിക്കൻ മന്തി വെക്കാനിങ്ങനെ അപ്പൊ ചിക്കൻ ഇപ്പോ ഒരു കോഴി മതിയാവോല്ലേ
ഒരു കോഴന്ന് വെച്ചാ നിങ്ങളെങ്ങനെ കോഴി മുറിക്കുന്നത് അൽഫാമായിട്ട് ക്കാണോ അതോ സാദാമാതിരി ബിരിയാണിക്ക് വെട്ടണ മാതിരിണോ വെട്ടുന്നേ
ഞങ്ങള്ന്ന് പറഞ്ഞാ അൽഫാമ് വേണ്ട മറ്റേ സദാ പോലെ മതി സദാ പോലെ മതി അൽഫാം വേണ്ടാ വെച്ചിട്ടാ
അതെ അപ്പൊ എന്തായാലും ഒരു ചി
അൽഫാമ്ന്ന് വെച്ചാ ചിലപ്പോ ഞങ്ങള് വീട്ട ട്ടില് ഇണ്ടാകുമ്പോ ശരിയാവണംന്നില്ല ഇപ്പൊ ഗ്രില്ലും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കേണ്ടി വരും അല്ലാതെ അടുപ്പത്തി ഉണ്ടാക്കിയ എനിക്ക് തോന്നുന്നു ശരിയാവില്ല എന്ന് കാരണം അത് ഇപ്പൊ വലിയ കട്ടിങ് കട്ടൊക്കെ ആകുമ്പോൾ അതിന്റ ഉള്ളൊന്നും വേവാതെ ആവുന്ന ഇതിനെക്ക നല്ല നമുക്ക് ചെറിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടാക്കണന്നാണ് എന്റെ ഒരു നിഗമനം
അതെ അത് നിങ്ങള് പറഞ്ഞത് ശരിയാണ് ചെറിയ കഷ്ണം ആക്കേണേ നല്ലത് ഞങ്ങൾ ഇവിടെ ഒരുവട്ടം അൽഫാം ഉണ്ടാക്ക ക്കാന്ന് പറഞ്ഞിട്ട് ഗ്രില്ലൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ കൊണ്ടന്നപ്പോ ഏ ആകെ ഞങ്ങക്ക് അ ഉള്ളൊന്നും വേകാതെ ഒരു രസം കിട്ടിയില്ല ആകണ്ട് കൊളായി എന്നാണ് പറയാം അതുകൊണ്ട് നിങ്ങൾ ചെറിയ കഷ് ണാക്കിയാ മതി ഞങ്ങള് ഇന്നിപ്പോ ഇവിടെ ഇണ്ടാക്കിയപ്പോ ചെറിയ കഷണാക്കിക്കണ്
ഉം എങ്ങനേ ഇയിന്റെ കാര്യങ്ങളൊക്കെ അരിയൊക്കെ എങ്ങനെയാണ് ഇപ്പൊ ഉണ്ടാക്കണ്ട രീതിന്ന് പറഞ്ഞരോ
ആഹ് പറഞ്ഞരാം തീർച്ചയായിട്ടും അതെന്താന്ന് വെച്ചാ അതേമാരി ഞാൻ പറഞ്ഞ് ഞ്ഞമാരി ഒരമണിക്കൂർ അരി വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ എന്നാലെ ആ അരി ഒട്ടാതിരിക്കുണുള്ളൂ വേ വേക് പക് പകുതിയാവാന് അങ്ങനെ വെച്ചാ മതി പിന്നെ ഈ ചിക്കനിലേക്ക് ചിക്കന് കഴ്കി നല്ലോണ്ണം കഴ്കിട്ട് ഇതിലേക്ക് ഇടേണ്ടത് മുളക് പൊടി മഞ്ഞപ്പൊടിയും
ഈ മുളക് പൊടിക്കിന്റെ അളവക്ക ഒന്ന് പറഞ്ഞു തരോ ഒരു സ്പൂണൊക്കെ ഇട്ടാ മതിയായിരിക്കുല്ലേ
ആഹ് അല്ല മുളക് പൊടി എരി ഇല്ലാത വെച്ചാൽ ഒരു സ്പൂൺ മതി എരില്ലാത്തതാ വെച്ചാല്
അല്ല ഞങ്ങള് കാശ്മീരി മുളക കൂടെ അവിടെ യൂസ് ചെയ്യാം അതാകുമ്പോ കളറും കിട്ടും ആഹ് അത്യാവശ്യം മുളക് പൊടി ആവുകയും ചെയ്യുമല്ലോ
ആഹ അത് ശരിയാണ് കാശ്മീരി ഇതിട്ടാ ചോപ്പ
അപ്പൊ ഒരു രണ്ട രണ്ടര സ്പൂണ ഒക്കെടാലേ അതായത് അത് അങ്ങനെ എരിയില്ലാത്ത മുളകും പൊടിയല്ലേ
അതെ അത് കളറ് മാത്രേ ഉള്ളൂ എരി അധികല്ല അതുകൊണ്ട് രണ്ട് രണ്ടര സ്പൂൺ ഇട്ടുള്ളൂ
ആഹ് ഓക്കേ ഇനി മഞ്ഞൾപ്പൊടി ഒരു സ്പൂണ്
ആഹ് പിന്നെ മല്ലിപ്പൊടി രണ്ട് സ്പൂണ്
ആഹ്
പിന്നെ ഈ നമുക്കൊരു സ്പെഷ്യൽ ആ ചിക്കനിലേക്കരു സ്പെഷ്യല് മസാല ഉണ്ടാക്കും അതെങ്ങനെ വെച്ചാ നമ്മുടെ ഈ കറുവപ്പെട്ടി ഗ്രാമ്പവും ഇല്ലേ
അല്ല ആഹ് മസാല ഞാൻ വാങ്ങിയിട്ടുണ്ട്
ആഹ് അത്‌ വാങ്ങി ഉണ്ടലെ മ
മന്തിയിലേക്ക് ഇടുന്ന മസാല വാങ്ങിയിട്ടുണ്ട്.
ഓക്കെ അപ്പൊ ആ മന്തി മസാല അതിലേക്ക് ഇട്ടിട്ട് ചിക്കനിലേക്ക് ഇട്ടിട്ട്. ന്നിട്ട് അത് നല്ലംട് ഇളക്ക.
എളക്കാന്ന് വെച്ചാൽ അത് മാഗ്നേറ്റ്. ണോ അതോ നമ്മൾതിരുമ്മി കുറെ നേരം വെക്കേണ്ടി വരോ. അതിക്ക് വല്ല തൈരോ എന്തെങ്കിലും ഐറ്റംസ് ഒക്കെ പളി അതൊക്കെ ഞൻ ചില വീഡിയോസിലെ കണ്ടു അതൊക്കെ നിർബന്ധ.
അല്ല ഇതൈര് നമ്മൾ അൽഫാമക്കൊക്കെ ഉണ്ടാക്ക ഈ മന്തിക്ക് നമ്മൾ ഇപ്പ പുക ഇടുകൊണ്ട് നമുക്ക് തൈരന് ആവശ്യമല്ല.
അപ്പൊ സുർക്കമാണോ എന്തോന്നും ചേർക്കണൊക്കെ ഞാൻ കണ്ടിരുന്നു.
ആഹ് സുർക്ക പരണംട്ടോ സുർക്ക കുറച്ച് പുളി ലഭിക്കാൻ ഉള്ളിലങ്ങട്ട് മസാല ഇതാക്കാനും നമുക്ക് ഈ സുർക്ക അത്യാവശ്യം. തൈര് നമ്മള് ബിരിയാണിക്കൊള്ളൂ കൂടുതൽ അൽഫാമക്കൊക്കെ കൊള്ളൂ ഇട.
അപ്പൊ എത്ര മിനിറ്റ് വരെ ഇത് യ്യാ മസാല ഒക്കെ ഇട്ടട്ട്. മാഗ്നേറ്റ് ചെയ്ത് വെക്കേണ്ട രു ടൈയിം അറിയോ?
ആഹ അത് നിങ്ങൾ അരമണിക്കൂർ വെച്ചാ മതി ഏഹ് അതിൽ കുറച്ച് സൺഫ്ലവർ ഒയിൽ വെക്കണം.
നമ്മള് ഇങ്ങനെ ചിക്ക ചെയ്ത് വെക്കേണ്ട വരും പിന്നെ വെള്ളം ആഹ് മറ്റേ വെള്ളത്തില് അരി വെക്കണ്ടെരും അല്ലേ അത് മുമ്പ് തന്നെ ചെയ്തക്കണ്ടിരോ അല്ലേ.
ആഹ് അതെ അത് അങ്ങനെ ചെയ്യണം പിന്നെ ഈ ചിക്കൻ ഉണ്ടല്ലോ കുക്കറിലേക്കോ വക്കണ ട്ടോ നിങ്ങൾ ഗ്യാസടുപ്പല്ലേ വെക്കണ്.
അതെ അതെ കുക്കറൽ ഉണ്ടാക്കാന്ന് വിചാരിച്ചു.
അതെ അപ്പൊ ഈ കുക്കർല ആദ്യം തുള്ളി. അല്പം സൺഫ്ലവർ ഓയില് ഒയ്ക്കാ ന്നട്ട്. അതിലേക്ക് ആ ചിക്കന് നിങ്ങൾ അരമണിക്കൂർ വെച്ചിട്ട് അതിലേക്ക് വെക്ക. പിന്നെ അത് നിങ്ങൾ അരി അരി ആ അരമണിക്കൂർ വെച്ചിട്ട് നിങ്ങളത് അടുപ്പത്തേക്ക് വെച്ചിട്ട്. ഏഹ് കുറച്ച് ഒരു പാകത്തിന് വേഗ് യേ പറ്റുള്ളൂ. അപ്പൊ തന്നെ നിങ്ങള അത് ഊറ്റി വെക്കണം കാരണം നമുക്ക്
അപ്പൊ എത്ര ടൈം വേണ്ടി വരും വേകാൻ കുറേ ടൈമ് ടുക്കു അതായത് കുറച്ച് പറഞ്ഞഞ് അഞ്ച് മിനിറ്റ് ഒക്കെ വേണ്ടി വരോ
ആഹ ഒരു പത്ത് മിനിറ്റ്ക്കെ തിളച്ച വെള്ളത്തിലിട്ട് ഒന്നും നല്ലവണ്ണം. പകുതി വെന്താൽ മതി ഒരിക്കലും ഫുള്ളായിട്ട് വേഗരുത്.
അതെന്താ ഈ ബിരിയാണിയുടെ പോലെ നമ്മൾ ദമ്മ് എന്തേലും ഇട്ണ് ണ്ടോ?
ദമ്മ് ഇടല്ല നമുക്ക് കുക്കറിലേക്ക് ഈ അരി. പകുതി വെന്തശേഷം വെച്ചിട്ട് ഒന്ന് വിസൽടിപ്പിച്ചണം എന്നാല്ല ലോ നമ്മള് ചിക്കന് വേഗാ.
ആഹ് അത് ശരിയാ എന്നിട്ട് ചി ചിക്കൻ അതിലേക്ക് ഇട പിന്നെ
പിന്നെ നിങ്ങള് പകുതി ഈ അരി വേഗം വേകും കാരണം വെള്ളത്തിൽ ഇ ട്ടതാണല്ലോ അതുകൊണ്ട് പകുതി വേവിപ്പിച്ച. എന്നിട്ട് പകുതി ചോറ് അയ്ന്ന് കുക്കറിലേക്ക് അത്യാവശ്യത്തിന് ഇടുക. എന്നിട്ട് അതെ എന്നിട്ട് അതിലേക്കൊ ഒരു നാരങ്ങ ഇട്ടളൂ എന്നിട്ട് ആ കുക്കർ മൂടി വെച്ച്. ഒരു വിസില അടുപ്പിക്കണം ഒറ്റ വിസൽ അടിച്ചാമതി കാരണം നമ്മള ചോറ് അല്ലെങ്കിൽ പായസമായി തീരും.
അതെ അതെ ശരിയാണ് മന്തി എന്നൊക്കെ പറഞ്ഞാല് കൊറച്ചൊക്കെ വിട്ട് വിട്ട് കിടക്കണം. അല്ലെങ്ക ഒരു പായസമായി കഴിഞ്ഞാൽ മന്തി ആവൂല്ലല്ലോ അത് അതായത് കുറച്ച് വേവ് റി കഴിഞ്ഞാൽ തന്നെ അതിന്റെ സ്വാദ് ക്കെ പോകും. പിന്നെ ഇന്റെ മേത്ത്ക്ക ആക്കും എല്ലാ കുറ്റുകാർക്കും മന്തി ഉണ്ടാക്കൻ അറിയുല്ല അതിന് പറയിപ്പിച്ചണ്ടല്ലോ ആദ്യം തന്നെ അല്ലേ?
അതെ അങ്ങനെ പറപ്പിക്കണ്ട വെ വെന്ത് ഒടഞ്ഞാൽ പിന്നെ നമുക്ക് ആകെ ചീത്ത കേൾക്കും. അപ്പ പാത്തിന് വന്ത്പ്പിച്ച ഒരു വിസില എടിക്ക പിന്നെ നമ്മള് എന്ത് ചെയ്യാ. ആഹ് രണ്ട് കുക്കറിലൊക്കെടണ്ടാവകും ഒരു കിലോ അരിയൊക്കെ അപ്പൊ രണ്ടു കുക്കറൽ ഇട്ടിട്ട്. ഇപ്പൊ വിസിലടിപ്പിച്ച് അത് ഒരു ചെമ്പട്ടിയിലേക്ക് കൊ
അല്ല എന്റെ വെല്ല്യേ കുക്കറാണ് അതിലൊരു കൊള്ളുന്നാണ് എന്റൊരിത്
ആഹ് ഒരു കിലോ കൊള്ളുച്ച ഒക്കെ അതിലേകിട്ടോള്ളു. അപ്പൊ ചിക്കനൊക്കെ അതില്, പക്ഷെ ചിക്കൻ എങ്ങനെ അറിയോ പര ത്തിടുമ്പോ അമ്മക്ക് സ്ഥലം വേണം
അതെന്തിനാ പരത്തിരുന്ന് അതായത് അതിന്റെ നീരൊക്കെ എറങ്ങാനാ?
അല്ലെയ് ചിക്കൻ നമ്മള് അത് അ നെരത്തി വെച്ച ഒരഞ്ചാറണൊക്കൊള്ളൂ ചിക്കൻ വെക്കാൻ പറ്റിയ അപ്പളൊള്ളൂ ഏഹ് ചിക്കൻ വേഗ കാരണം നമ്മള് ചിക്കൻ മസാല എരുമ്പി മാത്രം വെച്ചതല്ലേ?
ആഹ് അത് ശരിയ ശരിയാ.
ആഹ് എന്ത് എന്നിട്ട് എന്ത്യ്യാ നമുക്ക് കൊറച്ച് മഞ്ഞപ്പൊടിയും പിന്നെ ഈ കോഴിടെ കളറ് ചുവപ്പ് കളറും ഹേ ചോറിന്റെ മുകളിലേക്ക് പാരാ ഏ എന്നിട്ട് അടുപ്പത്ത്ന്ന് ഒരു തീക്കനല് തുള്ളി വെ എടുത്തിട്ട് ഒരു സാസറില് തുള്ളി തീക്കാനൽ വെച്ചിട്ട്
അല്ല ഈ ചോപ്പ പ്പ് നെറംന്ന് പറഞ്ഞാൽ എന്ത് ഈ കളറാണോ? ഈ കോയിക്കൊക്കെ ചേരുന്ന കളറാ പറീണ്
അതെ അത് ഞാൻ പറ്റേ മറന്നിക്കാണ്. നിങ്ങള് കോയിലേക്ക് ഏ മറ്റേ കാശ്മീരി മൊളക് പൊടി ഇടാച്ചെങ്കിലും ഈ കളർ ചേർക്കണ നിർബന്ധ. അല്ലെങ്കിൽ നമുക്കൊരു വെള്ള കളറായിരിക്കും കിട്ട അപ്പൊ നമുക്കൊരു തിന്ന ഒരു മടിയാക്കി ഈ ചോപ്പ് നല്ലോ കണ്ടാ കുട്ടേൾക്കൊക്കെ ഭയങ്കര ഇഷ്ട്ടാകും
അത് ചിക്കനിലേക്ക്ല്ലേ?
ആഹ് അതെ
അപ്പൊ ഈ ട്രൈസൊക്കെ ഒരു ഇപ്പോ വേറെ വേറെ കളറിട്ട് അതായത് ഇപ്പോ നമ്മള് കടയിലൊക്കെ പോയ വേറെ കളറൊക്കെ കിട്ടൂലെ, വെള്ളന്റെറപ്പം ചോപ്പ്, ചോപ്പ് നെറൊക്കെയിട്ട് കിട്ടൂലേ അങ്ങനെ ചെയ്യാനും വല്ലേ? ട്രിക്കുണ്ടോ?
അതന്നെ ഈ ഏ കോഴിടെ കളറ് വെള്ളത്തില് കലക്കിയിട്ട് മഞ്ഞപ്പൊടിയും വെള്ളത്തിൽ കലക്കി ക്കിയിട്ട് അതിൻ്റെ മോളിലേക്ക് പാരാ എന്നാ ആ കളറ് ലഭിക്കും
ആഹ് അയിന് ശേഷം നൂല് വെച്ചിട്ട് എന്താ എന്താ പറഞ്ഞെ
ഏഹ് ഈ തീക്കനല് സാസറിലേക്ക് ഇട്ടിട്ട് അയ്ക്ക് കൊറച്ച് നമുക്ക് വേണ്ടാത്ത ഓയിലോ എന്ത് ഓയലാ ഒയലൊയിച്ചിട്ട് ആ ചെമ്പട്ടി അങ്ങനാണ്ട് അടച്ച് വെക്ക നല്ല മുറ്ക്കനെ അടച്ച് വെക്ക പിന്നെ ദമ്മ്ടണ്ട ആവശ്യോന്നുല്ല ഇതിന് ആ അടച്ച് വെച്ച
അയിന്റെ സ്വാദ് അതിന്റെ നൊണ്സ്റ്റിക്ക്നല് എറങ്ണ നീര് സ്വാദും മറ്റേ ഈ എണ്ണ ഇങ്ങനെ ഒഴിച്ച് വെക്ക്ണത് ചെലപ്പോ അയിന്റെ സ്മെല്ലും കിട്ടാനായിരിക്കുംല്ലേ?
അതെ തീർച്ചയായിട്ടും ആ ഇതിനെന്നാണ് സ്മെല്ല് വെരാന് ഇത്രേ ഒള്ളൂ ഏ പണിയൊന്നുല്ല
എന്നാ ശെരി ഞാൻ മന്തി വെ ക്കട്ടെ വെച്ചിട്ട് എന്താ അയിൻ്റെ അഭിപ്രായംന്ന് എല്ലാവരും പറയണതിനനുസരിച്ച് ഞാൻ നിന്നെ വിളിക്കട്ടോ
ആഹ് ഇന്നാ അയിക്കോട്ടെ ശെരി വിളിച്ച് ആഹ്